ഹലോ
ഹലോ ആ വിശേഷം ഓ ഉണ്ടെണ്ടുണ്ട്
വിശേഷങ്ങളൊന്നുല്ല പിള്ളേര് സ്കൂളിൽ പോയി മഴ മഴ ഇന്ന് മഴയില്ലായിരുന്നു ഇന്ന് മഴയില്ല വെയില് ആ അവടെണ്ടോ വെയിലില്ല എന്നാ മൂടലുണ്ട്
ആ ആ അങ്ങനെന്നെ ഇവിടെ കൊറഞ്ഞ വെയില്ണ്ട് ആ ചെറിയ ചൂട്ണ്ട്ട്ടോ
ആ അതെ ആ തുണിയ ഒക്കെ ഒണങ്ങനിത്ര പാടാന്ന് തോന്നുന്ന് ചാറുന്നുണ്ട് ചെറുതായിട്ട് പ
ആ ആ ആ ഇവടെ കൊറഞ്ഞൊരു ചൂടുണ്ട് പക്ഷെ ചാറ്ണൊന്നുല്ല
ആ ഏ കാപ്പിയൊക്കെ കുടിച്ചായിരിക്കും ആ ചായ കുടിച്ചു ആ കാ കാപ്പി കുടിച്ചില്ല ദോശ ആ അവിടെയോ
ഞാൻ ഇവിടെ പയം പുയിങ്ങി ഇരിക്കാൻ
ആ ഇവിടെ ജലദോഷം മൂക്കടപ്പ് ഓക്കേ ആ
ആ അതെ അ ഞാനിങ്ങനെ പ പഴം പുയ്ങ്ങി എളുപ്പക്കടി ആക്കിന്ന്
ആ അത് ശെരി എളുപ്പായല്ലോ
ആ എൾപ്പായി പനിയൊണ്ടേ വേദനെ കാലൊക്കെ നല്ല വേദനേണ്
ആ അത് ശെരി ആ
ആ മ്മക്ക് ആദ്യം കൊറോണ അല്ലേന്യോ അന്നൊക്കെ ഇതേപോലെ പനിച്ചിനി അന്നത്തെ അതേപോലെ തന്നെയാണ് ഇപ്പളും കാലൊക്കെ വേദനായിട്ട്
പനി ജലോ ഇപ്പം നമ്മ ടെസ്റ്റോന്നും ചെയ്യുന്നില്ലല്ലോ
ആ ഇല്ല അതാണതെ
ആ ഇപ്പൊ അത് തന്നെയല്ല വയറൽ പനി ആ പനി ആ
ഉം മ - ൽപ്പനി എല്ലാവർക്കും തന്നെ വേദനിം പനിയും കാലും റ്റും എല്ലോട്ത്തുംണ്ട് ഇന്നലെ കാണ്ച്ചപോല് പറഞ്ഞ് ടെ സ്റ്റ്ചെയ്യാൻ പറഞ്ണ് ആ ആ ആ ന്ന് ഞ്ഞ് സുഖേ
ള്ള ആ അത് ശരി ള്ള ശരി ആ ബ്ലഡാ
ആ ബ്ലഡ് ടെസ്റ്റ ചെയ്യാൻ വേണ്ടി പറഞ്ഞ്ണ്ടാവും പനിക്ക് കൊറച്ചു ഒരു കൊർവുണ്ട് അപ്പൊ പിന്നെങ്ങനെ നോക്ക്യോക്കട്ടെ നോക്കിട്ട് ചെയ്യാ വിചാരിച്
അ
ഉച്ചക്കൊക്കെ ആയോ
അല്ല നോക്കുന്നത് നല്ലതാ എന്നാന്ന് നമുക്കറിയാമല്ലോ പനി അ ചോറും കറിയാം ഉം ന്തു തുണി അലക്കി അങ്ങനത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനിയിപ്പം ഉച്ച കഴിഞ്ഞ് പിള്ളാര് സ്കൂളിന്ന് വരുമ്പം ഒര് ബഹളവാ അതുവരെ വലിയ കൊയഴപ്പമില്ല ഫ്രീ ആയിട്ടിരിക്ക
അതെ അപ്പൊ വേറെന്തേ ഇതുണ്ടോ ജോലി ഉണ്ടോ നോക്ക്ണ്
വേറെ ഓ ഇല്ലല്ല വേറെ ഒന്നും ഇല്ല നമ്മളിങ്ങനെ വീട്ടിൽ ഹൗസ് വൈഫാ
ഹൗസ് വൈഫല്ലേ ഏഹ് തയ്ക്കോ അങ്ങനെ എന്തെങ്കിലുണ്ടോ തൈക്കല എന്തെങ്കിലും ഉണ്ടോ
ഓ ഇല്ല നമുക്ക് അറിയത്തില്ല അടിക്കാനൊക്കെ അറിയാം നമ്മളെ വല്ല കീറിയതോ പറഞ്ഞതോ വല്ലോ ഉണ്ടെങ്കി അല്ലാതെ തയ്യലൊന്നും അറിയത്തില്ല
ഇല്ലലെ
ഇല്ല ഇല്ല ആഹ്
ആ
എന്നാ പരിവാടി
പരിവാടി ഇങ്ങനെ ഹൗസ്ഫാ ഹൗസ് വൈഫാണ് ഇപ്പൊന്നുല്ല
ആഹ് ആഹ് ആഹ്
പൊറത്ത് പോയി എന്തേലും ചെയ്യണന്നൊക്കണ്ട് പക്ഷേ കു ട്ടികൾ ചെറുതായോണ്ടേ മൂന്ന് വയസ്സായൊരു കൊച്ച്ണ്ട് അപ്പൊ പിന്നെ ഓനൊന്നു വല്താവ ട്ടെ വിച്ചാരിച്ച്ണ്
ആഹ് അതെ സ്കൂള് വിട്ട് കഴിഞ്ഞാ പിന്നെ നമ്മക്ക് പത് രാവിലെ ഒരു ഒൻപതര തൊട്ട് വൈകിട്ട് അഞ്ച് മണി വരേം ഫ്രീയായിട്ട് കിട്ടും അപ്പ എന്നേലൊക്ക ചെയ്യാ
ആ അതെ
ആഹ്
അപ്പൊ കൊച്ചുങ്ങള് കുറച്ച് വലുതാവട്ടെ എങ്ങട്ട് വേണം ചെയ്യാന് ഇപ്പഴത്തെ കാലത്ത് നമ്മക്ക് രണ്ടാക്കും ജോലിയില്ലാതെ മുന്നോട്ട് പോവാൻ പ്രയാസാണ്
ആഹ് അതെ അതെ ആഹ് ആഹ്
സാധനത്തിന് ആയാലൊക്കെ നല്ല വിലയാണ് നല്ല ഏത് സാധനത്തിനും പച്ചക്കറിക്കായാലും ആ എല്ലാത്തിനും അങ്ങനെ തന്നെ ഗ്യാസ് സിനോം പലചെരക്കിനും എല്ലാത്തിനും അങ്ങനന്നെ
ആയിരം രൂപ ഇന്നലെ ഇവിടെ ഗ്യാസ് എടുത്തു
ആ അതന്നെ പറഞ്ഞത് ഗ്യാസിന് ആയിരം ആയോ അപ്പൊ
ആഹ് ഇന്നല നമ്മളെടുത്തപ്പം ഇവിടെ കൊണ്ടുത്തരുന്നവര് കൊടുത്തപ്പോ ആയിരം ഞാനിന്നലെ എത്രയാ മൂന്നുറ ചോദിച്ചത് അവരോട് വാക്കി ബാലൻസ് മറന്ന് കാണോന്നറിയാനായിട്ട് അന്നേരം പറഞ്ഞു ആയിരം ആണെന്ന്
അതോ ഇവിടെ തൊള്ളായിരത്തി അൻപതാണ് ഇപ്പൊ മിനിഞ്ഞാന്ന് നിറച്ചത്
ആ എൻപതാ എനിക്ക് തോന്നുന്നേ ഇനിയിപ്പം തൊള്ളായിരത്തി അൻപത് ആയിരിക്കും ചിലപ്പോ അവരിവിടം വരെ നമുക്ക് ഏജൻസിക്കാരുടെ വണ്ടിയേ കൊണ്ടു വരുന്നത് കൊണ്ട് ഇനി ഇരുപത് വണ്ടി വണ്ടി കൂലി നമ്മൾ ചെന്നെടുത്താൽ ചിലപ്പോ തൊള്ളായിരത്തി എൻപതായിരിക്കും
ആ അതെകാരം ന്നാല് ഇവട്ന്ന് കൊണ്ടെന്ന് തന്നക്കാണ് ഞങ്ങൾക്ക് തൊള്ളായിരത്തി അൻപത് ആണ്
ആഹ് അൻപത് ആഹ് ആഹ് ആഹ്
നിക്ക് തിന്ന്ണ്
അതിപ്പ അന്നേരം എത്ര ദിവസം മുമ്പ ഇന്നലെ ആയിരവായി
ഇപ്പ ഈ നോട്ട് ഓരോ ദിവസം അങ്ങനല്ലെ ഇപ്പൊ സ്വർണ്ണത്തിന്റെ വില കണ്ടില്ലേ ആരേലും സ്വർണ്ണം വാങ്ങോ
അയ്യോ ഇനി എങ്ങനെ വാങ്ങും
ഉള്ള സ്വർണ്ണം തന്നെ ചെറിയ പൊട്ടിയേലും പോയാൽ നമ്മക്ക് മനസ്സിന് സമാധാനം ഉണ്
അതെ അതെ അതെ ഈ ഉള്ളത് ഇനി ഒന്നും കൊടുക്കാതെ കളയാതേം ഇരുന്ന അവനോന് കാണും അല്ലാതെ നമ്മള് ഉള്ളതെല്ലാം കളഞ്ഞാൽ നമുക്കൊന്നും മേടിച്ച് തീരെ നടക്കത്തില്ല
ഇനി അഥവാ ഇപ്പൊ ഈ സ്വർണ്ണത്തിന്റെ വില കൊടു കൊടുത്തു വാങ്ങിയാലും പിന്നേക്ക് സ്വർണത്തിന്റെ വില കുറയാണെങ്കിൽ നമുക്ക് നമുക്ക് ഒന്ന് വാങ്ങൽ വല്ല്യ നഷ്ട
ആഹ് അതെ അതെ
എന്ത് വെലേന്റെ നഷ്ട്ടാണ്
ആഹ് അതെ ആഹ്
എന്റെ കല്യാണത്തിന്റെ ഇതിലൊ സ്വർണ്ണത്തിന് ഒൻപത് രൂപെള്ളു
ആഹ് ഒൻപത് ഞ ഏഴ് ഏഴായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ തൊട്ടങ്ങ് കൂടാൻ തുടങ്ങി
ആഹ് അങ്ങനെ പിന്നെ അങ്ങനെ കൂടി കൂടി ഇപ്പൊ ലക്ഷത്തിന്റെ പുറത്തായി
ആഹ് അതെ അതെ ആഹ്
ഇത് വരെ ആയില്ലേ ഇപ്പൊ ഇനി കല്യാണത്തിനൊന്നും പണ്ടാരും കൊടുക്കണില്ലല്ലോ അങ്ങനെ
ആഹ് ഇപ്പ ഇല്ലില്ല കൊടുക്കുന്നില്ല
ഇപ്പൊ കൊടുക്കല് കൊറവാണ് അഞ്ചു പവനോ കഷ്ടിച്ച് അഞ്ച് പവനൊക്കെ അതിന്ന് തന്നെ അപ്പ പൈസ എത്ര ആവും
ആഹ് അതെ അത്രയും വേണം ഉം പണ്ട് ഇരുപത്തഞ്ച് മേടിച്ചത് അത്രയും വേണം അപ്പം
ആഹ് വേണേ നമ്മക്കൊക്കെ എനിക്കൊക്കെ ഇരുപത്ത ഞ്ചൊക്കെ തന്ന് അന്ന് പക്ഷെ അന്ന് ആ ഇരുപത്തഞ്ചിന് ഇ ഇത്ര പൈസ ഇല്ലല്ലോ
ഇല്ലില്ല ആഹ് ആഹ് അറിഞ്ഞില്ല ആഹ്
അഞ്ച് ഭാഗം കിട്ടാതെ തന്നെ ഇപ്പം എത്ര പൈസ് വേണം നമ്മുക്ക്
ഉം
ഇപ്പം കല്യാണൊക്കെ ശെരിക്കുവെ ചെറുതാക്കി കഴിക്കാന്നല്ലേ സ്വർന്ത് സൽക്കാരം പോലെ കാരണം ആ ഇള്ളത് കാരണം കുട്ടിയക്ക് നമ്മക്ക് എന്തേലും വാങ്ങി കൊടുത്തിട്ട് പിന്നെ ഈ ആർബാടായിട്ട് കഴിച്ചുമ്പോത്ന് പൈസ കൊറേ അങ്ങനെ പോവു അല്ലേ
പോവും പോവും ഉം
ഏ പിന്നെ നമുക്കുക്ക് ചെലവും കടവും വേറുള്ള ഒക്കെ വെരി അല്ലേ
ആ അതെ ഉം
ഞങ്ങളവിടെക്കെ കല്യാണം കഴിച്ചിട്ട് പണ്ടത്തി പൈസായിട്ടും പിന്നെ അവർക്ക് കടം കുടുങ്ങിയിക്ക അത്രേം കടം വന്നിണ്
ആ അതെ അതെ
ഉം സാധനത്തിനും വെല എല്ലത്തിനും വെലായിട്ടേ
ആഹ്
പിന്നിപ്പം ഈ പണി ഇല്ലാത്ത ടൈമിലായാലും
ആഹ് അതെ ആഹ്
പിന്നെ കുടുംബത്തിലൊക്കെ കൊടുത്തിട്ടതോ അങ്ങനെയൊക്കെ ഇണ്ടെങ്കി നമുക്ക് തിരിച്ചു കിട്ടുന്നല്ലാതെ സ്വർൺ ഉം ഈ സ്വർൺ ആ ഇപ്പൊ ആഹ് ഇപ്പൊ പൈസ കൊടുക്കും അന്നത്തെ വെല കൂട്ടി പൈസ തരുള്ളൂ
ആ അതെ അന്നത്തെ അന്ന് ചെലപ്പം ഏ ഉഹ് ആറായിരം രൂവയ്ക്ക് ഒരു പവൻ കിട്ടുന്ന നമുക്ക് തന്നവര് ഇപ്പം ആറായിരം രൂവ കൊണ്ട് നമ്മള് കൊടുക്കും വല്ലോ ആവോ?
അല്ല ഒന്നും ആവൂല ഇമ്മടെ പ്രതീക്ഷ ഇപ്പ അന്ന് കൊടുത്തിട്ടാലും ഇപ്പ ഇന്ന് കിട്ടുന്നിള്ളതിലാണ് കൊടു
ആ അതെ അതെ ആഹ്
ഓല് കൊണ്ടൊന്ന് തരുമ്പോ ചെലപ്പം ആറായിരം ഐക്കാരം അല്ലെങ്കി ഇപ്പൊ അയ്ക്ക് രണ്ടോ മൂന്നോ കൂട്ടിയാണ്ട് അഞ് പത്തോ അങ്ങനെയൊക്കെ ആക്കി ആഹ് കൊണ്ടന്നരോള്ളൂ
ഒരു ഗ്രാം പോലും കിട്ടുവേല
ഉം ഒരുപാ ഒരു പവൻ തന്നെ കിട്ടൂല ഇപ്പോ അയിന് പണ്ടോം പൈസയും പറയണില്ലല്ലോ ആദ്യത്തെ മാതിരി ഒന്നും ഇപ്പോ
ആഹ് ഇല്ലില്ല ആഹ്
ഇപ്പോ പെണ്ണിനും ചെക് ഇഷ്ടപ്പെട്ടു ഓല് കൊണ്ടോവാ നമ്മള് കൊടു ക്കാ ഇള്ളത് കൊടുക്കാന്നല്ലാതെ ആ ഞാൻ പറയല് എന്താന്നോ നമ്മുക്കിപ്പൊ ഈ പണ്ടം കൊടുക്കണ പൈസേൽ ഇങ്ങനെ എന്തെങ്കിലും സ്ഥലം എന്തെങ്കിലും വാങ്ങി കൊടുത്താല് വരുമാനം ആവും തെങ്ങും തോപ്പോ അങ്ങനെ ഒക്കേയ്
ആ ആ ഉം
കവുങ്ങൊക്കെ ഇള്ള കൃഷി ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലൊക്കെ വാങ്ങി കൊടുത്താല് ഓര്ക്ക് ജീവിക് ക്കുള്ള വരുമാനം ആവുന്നൊക്കെയാ ഞാൻ പറയല്
ആ അതെ ആഹ്
അത്ര പൈസ വരൂല്ലല്ലോ സ്വർണ്ണത്തിന്റെ
ആ ഇല്ലില്ല
ആ അപ്പൊ അങ്ങനെയാവുമ്പോ ഓൽക്ക് എന്തെങ്കിലും വസ്തുക്കായി വീട്ടി നിക്കാണെങ്കിലൊരു വരുമാന മാർഗ്ഗാവും കൃഷി ഒക്കെ നടത്തുമ്പോ അതിലിങ്ങനെ
അതെ
ആ ഇങ്ങക്ക് കൃഷി അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ
നമ്മടെ ഇവിടെയൊക്കെ
ഇണ്ടോ
ആ ഇല്ലില്ല അങ്ങനെ ഒന്നും ഇല്ല നമ്മടെ ഇവിടെയൊക്കെ റബ്ബർ മരങ്ങളാ റബ്ബർ മരം ഇല്ലേ
ആ ആ
ആ അതിനഇടക്ക് വേറൊന്നും നടാൻ പറ്റത്തില്ല അതില്ലാതെ വല്ല സ്ഥലം ഉണ്ടെങ്കിലേ പ
ആ ആ അവിടെ ഇത് മറ്റെ കൈതച്ചക്ക കൃഷി
ആ അതൊണ്ട് അതൊണ്ടു അത്അത് ഇവിടെയെല്ലാം റബ്ബർ വെട്ടി കളയുന്നിടത്തെല്ലാം കൈതകൃഷിയാ
ആ അങ്ങനെ കാണാം ഓരോ സ്ഥലത്തു പോകുമ്പോ ദൂരെ പോകുമ്പോ കാണ ങ്ങനെ
ആ അതെയതെ ആ
ആ ഈ കൈതകൃഷി ചെയ്യണോ ഈ പാമ്പുകൾ ഉണ്ടാവുമെന്ന് പറയുന്നത്കേൾകാം അത് ശെരിയണവലെ
എന്ന് പറയും ഞങ്ങൾ ഇതുവരെ കണ്ടില്ല
ഇല്ലലേ ആ പറയുന്നത് കേൾ--ആ പൊതുവെ എല്ലാടത്തും ഉണ്ട് പ്പംമഴക്കാലമാകുമ്പോൾ ഈച്ച ആണെങ്കിൽ അയിലേറെ
അതെ കൈതക്കത്ത് കൈതെടെഈ കൈക്കാത്തു വെള്ളം ഇരുന്ന് അതിനകത്തു കൊതുക് ഉണ്ട്
ആ അങ്ങനെ
ആ
ഈച്ച ഉണ്ടോ ഈച്ച ശല്യം
ആ അതും നമ്മുടെ ഇവിടെ ഒത്തിരി ഇല്ല നമ്മുടെ അടുത്ത് രണ്ടുമൂന്നു ഫാം ഉണ്ടായിരുന്നു പശുഫാംമും കോഴി ഫാമുമൊക്കെ അതോണ്ടായിരുന്നപ്പോൾ ഈച്ച ശല്യം ഉണ്ടായിരുന്നു.
ആ ആ ഇപ്പൊ കോഴിഫാമൊക്ക നിർത്തിയോ?
ഈ അയൽ വക്കത്തും അടുത്തുള്ള കടകളിലൊല്ലാം ഈ ഈച്ചയാ അന്നേരം ആൾക്കാരല്ലാകൂടെ ഇങ്ങനെ പരാതി പറഞ്ഞപ്പോഴേത്തേക്കും എന്ന ന നോക്കിയാലും ഈച്ചയാ
ആ ആ ഇതിന് നല്ല സ്മെല്ലും ഉണ്ടാവുലെ ഇങ്ങനെ
ഇച്ചിരി അകലേയാ അതുകൊണ്ട് നമുക്ക് അത്രയും കൊഴപ്പമില്ല പിന്നെ നമ്മുടെ ഇവിടെ പശു ഫാം ഉണ്ട് അടുത്ത് അവിടെ നേര ഇവിടെ ഭയങ്കരം ന നാറ്റവും ഇതുമൊക്കെയായിരുന്നു ഇപ്പോ അവരും കുറച്ചൊക്കെ ഇച്ചിരൂടെ ഒക്കെയും വൃത്തിയാക്കിയോണ്ട് വലിയ കുഴപ്പമില്ല
ആ ആ
ഉം
എന്നായിക്കോട്ടേ പിന്നെന്താ
ആ ശരി ഓക്കെ അ